ഓ
ഹലോ
എന്തായി എന്തായി ഓർമ്മയുണ്ടൊ ഉം
ആഹ് കേൾക്
ആഹ് എന്നെ ഓർമ്മയുണ്ടോന്ന്
ആഹ് മാറുമ
എവിടേ ഞാമ ഒന്നിച്ച് ട്ട് ഒന്നിച്ചിട്ട് കറങ്ങാൻ പോയത് ആ ദിവസം കണ്ടതാ.
അള്ളാഹ് അന്നത്തെ പ പത്തിരുപത് ദിവസത്തെ ഒരേ
ആഹ് അതയാ എ ഒരു കറക്കാണ് നല്ല സന്തോഷമായിരുന്നു ഞമ്മ അവിടെ ഫുഡ് കഴിച്ചതും കട്ടെടുത്ത് എന്തൊക്കെ ചെയ്തുന്ന് നമക്കെ അറിയില്ല ഉം
തന്നതും
വാങ്ങന്നണ്ടതും കടയില് പോയി കഥയിലാണ് സുലൈമാാനിച്ച ല്ല ആള് നമ്മളോട് പറഞ്ഞത് നല്ലത് പിന്നെ നല്ല
ദാൻ
ആഹ് എന്ത് തണുപ്പും ന ആ വെള്ളത്തിൽ കളിച്ചതും സ്വിമ്മിംഗ പൂള ഇറങ്ങിയതും തള്ളിയിട്ടതും
അതായി
ന്റെ കോട്ട് കാണാതായതും പിന്നെത് ഷൂ മിസ് ആ യ
മോളെ എന്നിട്ട് പെരയൊക്കെ എത്തിയപ്പ പനി വന്നിട്ട് അട കേ വരാ ആയിച്ച
ആഹ് അതെച്ച അതാര ചായല്ലാ പിന്നെ നമ്മ മൈസൂർ പോയിട്ട് വ് വറക്കാൻ പറ്റില്ല ആഹ് ഇരുപത് പ ഇരുപത് പ്രാവശ്യം ഇരുപത് വ ഇത്ര കപ്പിൾസാണ് ഓരോന്നും കാണാൻ പറ്റും നല്ല ബോട്ടിലും ഞമ്മ ബോട്ടിലെല്ലാം ഇറങ്ങിയല്ലേ ബോട്ടില് ഫുഡ് എല്ലാം ഒന്ന് കഴിക്കാം ആഹ്
ന്റെ കാട്ടിക്കൂട്ടലൊന്നും കാണാൻ തന്നെ
നല്ല ഒരിത ഓരോന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിക്കായോ എന്തൊക്കെയ ഇംഗ്ലീഷ് ഓരോ നാളും സംസാരിക്കാൻ നമ്മുക്ക ഒന്നും അറിയില്ല
ഷർട്ടും നമ്മള ജീൻസ് പാൻറ്റ്ക്കെ
പോയതും അവിടെ ആഹ് ആ റൂം എടുത്തിട്ട് കളിച്ചതും എൻ തേ ഓർക്കുമ്പോ സന്തോഷാണ് അപ്പ കണ്ട തലേ എന്നിട്ട് ഫോണും വിളിച്ചില്ല സംസാരിച്ചൂല്ല ഒന്നൂ
ട്ടൂല്യ ഞാനും അതാ ആര്ക്കും വിളിക്കലൂ ല്ല്യ
അതെ ഇനിപ്പോ ഏഹ് കല്യാണം കഴി ഞ്ഞിട്ട് നമ്മ അത് ആദ്യല്ലേ നമ്മ ഒന്നിച്ച് ര് പോയത്. ഇയൊറീസം. ആഹ് വർത്താവ്ന്റെ ത്
ക്കൂല്ലല്ലേ
ആഹ് വർത്താവ്
അതെ അകൊണ്ട് അതേ ഒരു പോക്കാ പിന്നെ കുട്ടികളായിട്ട് ആട്ന്ന് നമ്മ പോയി അതെന്നൊരോർത്ത് സന്തോഷ
ആഹ് അതെന്നെ എല്ലടീ ഇജ് ഏഹ് ഒരാഴ്ചയ്ഞ്ഞാ കുടിര്ക്കലിന് ഇ ല്ലേ അമ്മളെ ക്ലാസ്‌ത്തെ പെൺകുട്ടിൻ്റെ കുടി ര്ക്കലല്ലോ
ആഹ് അതെ യതെ യതെ ആഹ് അതിന് പോണം. ഉം ഞമ്മ ന്തെഗും ആഹ് അമ്മളെല്ലാരൊര്മി ച്ച് ക്യാശ് കൂട്ടീട്ട് കൊണ്ടോവാന്നല്ലേ ഇപ്പൊ ഓർപ്പിച്ചിട്ട് ള്ളെ ഗ്രൂപ്പിലെല്ലങ്ങനെയാ പറിണെ ആഹ് അങ്ങനെ ചെയ്ത് കൊട്ക്കണം. പിന്നൊരു ഫ്രണ്ടിന്റെ കല്യാണല്ലേ ഞമ്മളെ
ആരെ രീ
ഞമ്മളെ ചങ്ങായി ബ ബുഷ്രന്റെ കല്യാ അവൾക്ക് ഇപ്പളല്ലേ ആയത്
കല്യാണ ആയിലെ
നമ്മ നല്ലെരു മീറ്റപ്പ് നടത്തണോന്നല്ലേ നമ്മൾ തീരുമാനിച്ചിട്ട്ള്ളേ ആഹ് അതെക്കെയ അവള് മാത്രാണ് നമ്മളൊക്കത്തെഈ ഇരുപത് ദിവസം നമ്മൾ പോയിട്ടാ വരാത്തത് നമ്മ എല്ലാരും പോവിയാ അവള
റെയിൽവ അങ്ങനെ പാരു പാർക്ക് നന്നായിക്കൂലാതോന്നു
ആ അതൊണ്ടാ മറ്റേക്കന വച്ചിട്ട ഉപ്പ മരണപ്പെട്ടു അങ്ങനെ എല്ലാം പറഞ്ഞിട്ടാ വരാത്ത
ആ
ആ അ ചാശയില്ലാന്നെന്നും പറഞ്ഞു നമ്മ എടുക്കാും പറഞ്ഞിട്ട് അവൾ വന്നില്ല ഉ മറ്റക്കെന്ന് വെച്ചിട്ട് അവളുണ്ടായിരുന്നെങ്കിൽ നല്ല രസായിരുന്നല്ലെ അവൾ നല്ല സംസാരിക്കും തമാശ പറയുംയും ച്യിപ്പിക്കും അവനൊക്കെള്ളല്ലേ അത് മാക്ക പറമി ചായിരുന്നു
എന്താലാ വയനാട്ടിലുള്ള ബിരിയാണി റിസോർട്ടത്തെ
ആഹ അതന്നെ ഞമ്മള് രണ്ടാമത് എ ഇത്തിരി കഴിച്ചത് അപ്പൊ അവിടെയുള്ള ഒരു ഷെപ്പല്ലേ നമ്മളോട് ചോദിച്ച
ആഹ ആഹ എന്തെങ്ങെ നീക്കണില്ലയേ കഴിഞ്ഞില്ലേ
അത
ആഹ് ബീ ബരിയാണിത്ത ചാറ് ബേഗ എന്താ ന്താരസം
അതിനല്ലേ നമ്മളാ ഫ്രണ്ട് ഓള് ഹസീന എടുത്തിട്ട് കഴിക്കുന്നത് നമ്മള കട്ട് എടുക്കുന്നത് എന്ത് മജായിരുന്നു അത് ഉം
ആ അവിടുത്തെ ആൾക്കാാര് കാണുന്നുല്യ റിസോർട്ടിലുള്ള ആൾക്കാ ആക്കാാര് കാണുന്ന ആ നാണ ഒന്നും ഇല്ല ആദ്യ ധായിര്യത്തില്ൽ നിന്ന് തന്നെ
ആഹ അത്തിന്റെ രാഴ്ച നമ്മ ആഹ ക്യാഷ് കൊടുക്കുമ്പൊക്ക് അവിടെ മുതലാളി പറയയും ഞങ്ങൾക്ക്ിന്ത് ലാഭായത് തികള തികളക്കൊണ്ടാണ്ന്ന് അതൊരു ചിരിയന്ന ആയിരുന്നു എല്ല സന്തോഷയിരുന്നല്ലേ ക പറച്ചി ഉം സന്തോഷത്തിൽ പോയി സന്തോഷ ഇത്തിരി വന്നു പിന്നെ വീയിലാണ്ടീലെ ആടെ നല്ല രസായിരുന്നു
അന്റെ മാപ്ലന്റെ ഇപ്പൊ
ആഹ് പോവാറ്ണ്ടായിരുന്നു വയനാട് പിന്നെ നീലേശ്വരം അങ്ങനൊക്കെ പോയിരുന്നു നല്ല അട്ച്ചു പൊളിച്ചിരുന്നു പിന്നെ ഫില്മ നടന് മാറി വരൊല്ലോ ഇവിടെ നീലേശ്വരം അവിട്യെക്കെ പോയിര്ന്നു അവിട്യെക്കെ പോയിര്ന്നു പിന്നെ ഞങ്ങള് ഇപ്പൊ ക്ക് പോയത് ഓർക്കുന്നില്ലേ എന്താ വജ അയസ്പ എപ്പോക്ക് പോയത് മരണക്കളി മരണക്കിണറന്റെ കളിയില്ലേ അത് നമ്മ കണ്ട് നമ്മൾ ചതിരിച്ചതും ക്യാഷ് ഇട്ട് കൊടുത്തതും അതെല്ലാം ഓർക്ക്ന്നില്ലേ
ഏർ ഇപ്പൊ മറ്ക്കോള്
ഒന്നും മർന്നില്ല എല്ലാം ഓർത്തിരിക്കും ഞാനിത് കുട്ടിയോട് പറഞ്ഞല്ലേ കൊ ക്കും ഇങ്ങനെ പോയിരുന്നു ഉമ്മ ഫ്രണ്ട്സിനൊപ്പം നിങ്ങക്ക് പിന്നീട് ഇങ്ങന്നെ പോണം ചങ്ങാതിമാരൊക്കെ കൂടിട്ട് എന്നല്ലാം പറയും ഉം ക്കെ പറഞ്ഞോ നല്ല ഹാപ്പി ആയിട്ട് പോയി സ്കൂന്നാ ടീച്ചേഴ്സ് കൊണ്ടോവും അതൊക്കെ പോന്നുണ്ട് ഉം ആക്കാറുണ്ട് രാത്രി പിന്നെ പോയാല് വെഷമാ ഏഹ് ഞമ്മള ഉമ്മാ അങ്ങനെയിരി ക്കും നമ്മ പോയിട്ട് പേടിച്ചിട്ടുണ്ടായിരിക്കും അവർ പോമ്പാണ് അവരുടെ വെഷമം നമു പ്പ അറീന്നെ
ആഹ് അതല്ല ഓല് പെരേല് എത്തോളം നമ്മക്കൊരു സമാധാനം ഇണ്ടാവൂല
ആഹ് അതെ അല്ലെങ്കിലും ഉമ്മാ നമ്മള് ബാമ്മാവും പാപ്പാവും കാത്തിരിക്കായിരുന്നു നമ്മക്ക് അത് അറിയില്ലല്ലോ ന ഞമ്മ ഇങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ ഒന്നും ചിന്തിക്കില്ല
ചിന്തിക്കൂല
അപ്പൊ പറയിം എന്റെ മ മകള് പറയും ഞാന് ഉമ്മാനെ പോലെന്നെ പോകുന്ന്.
ആഹ്
അപ്പള് പേടി ആവും
പേടിയാണ്. ഇന്റെ കുട്ടികൊക്കെ ഞാൻ എവിടെലൊക്കെയ് പാർക്കിലൊക്കെ പോയാല് നമ്മളീ യന്ത്ര ഊഞ്ഞാലൊ ക്കെണ്ടാവൂലേ അയില് കേറി ഇന്റെ കുട്ടിക്ക് എന്താ പേടീച്ചിട്ട് ഇന്റെ കുട്ടി ഇന്റെ ഇമ്മച്ചി കേറണ്ടാ ഇമ്മച്ചി കേറണ്ടാ ന്നാണ്ട്പറഞ്‌ നോലോൽച്ച്
അ അതെ അതെ അതെ അതെ അന്റെ ഭർത്താവ് അങ്ങനൊര് ഊഞ്ഞാലില് കേയറ്റിയ ഓ മീറ്റൊക്കെ പോയി കറങ്ങ്ന്നത് ഓല് വല്യയ ധൈര്യത്തി പറഞ്ഞു എന്താവല ബാടിന്ന് പക്ഷെ ഓല് കിട് കിട് കിട്ന്ന് വറക്കന്ന്. ച്ചത് കയി യ്യോളം ഞാൻ എന്ത് ചെയ്തേനെ എനക്ക്റിയില്ല അത്രവും ഇത് പേടിച്ചിരുന്നു. പക്ഷെ നമ്മ മുന്നേ പോയി തമല് ഇര്നിര് ഇര്നിര് നമുക്കത്രയാ പേടില്ലല്ലോ ധൈര്യിം ആ ശാല അവർക്ക് തല കറങ്ങും പ പെട്ടെന്ന് വീഴും ഇപ്പം നല്ല സേഫ്റ്റി അല്ലേ മുമ്പത്തെ പോലെല്ലല്ലോ. നല്ല സേഫ്റ്റിയാ അതിന് നല്ല കൊളത്തും അങ്ങനെയൊക്കെ ഉണ്ട്.
ും കാര്യങ്ങളും കാരണം ക്ക് ആറന്റീന ഇല്ല
ആഹ കൂട്ടും എല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് ഇറങ്ങാന്ന് വെച്ചാല് ഇറങ്ങാൻ പറ്റില്ല കാലിലൊക്കെ എല്ലാം എട്ടിട
ആഹ
മീരില്ല ഇപ്പൊ നല്ല സേർത്തിയാ അതൊണ്ട് പേടിക്കേണ്ടാ
വലിക്കുന്ന
പക്ഷെ ബീച്ചിലാണ് നല്ല രസമായിുന്നല്ല ല്ല നമ്മ കളിച്ചത് വെള്ളത്തി വെള്ളത്തി ഓരോന്ന് ആഹ അതൊക്കെ കഴിച്ചു
പ്പ ഉപ്പിലിട്ടതൊക്കെ എന്താ ടേസ്റ്റ് ജയിച്ചിട്ട്
ആ അജിലക്കെ നമ്മ പ ബ
ആ കോഴിക്കോട് ബീച്ചക്ക്ൾ നാളെ പോയിരടി അവിടെയാണ് എന്താ രസച്ചിട്ടാ
അതാണ് നല്ല രസായത് പോന്നെങ്കി ഇന പ്രാവശം പോകണന്ന് ങ്ങനെ ഒന്നിച്ചിട്ട്
നമുക്ക് ഒരു ദിവസം പോണട്ടാ എല്ലാർക്കും എല്ലാർക്കും ഒരേ ദിവസ സമയം കേടോ അതാ ഇപ്പല്ല
ആഹ അത് മാത്രല്ല കുട്ടികളെ പേടിയാവുന്ന കുട്ടികൾ യില്ലേല്ല പറഞ്ഞ പോലെ കേ ഇല്ലല്ലോ ഞമ്മള ഇപ്പ നമ്മൾ ഇതില് സന്തോഷ പോകുമ്പോ അവര് വെള്ളത്തിൽ പോയാൽ നമ്മുക്ക് അറിയില്ലല്ലോ അതാ പേടി ഇലെങ്കിലും പ്രശ്നം ഇല്ല പിന്നെ കുട്ടികളെ ഫാമിലിക്ക് ഏൽപ്പിച്ചിട്ട് പോവാന് അങ്ങനെ സമ്മതിച്ചാല് പോണം എന്തായാല ചോദിച്ച് നോക്കണം വിടോന്ന്റിയില്ല നിങ്ങള് അങ്ങനെ ചോയ്ച്ചു നോക്ക് വിട്ടാലും നല്ലതല്ലേ നമുക്ക് ഇങ്ങോട്ട് പോവാലോ എന്തായാലും അതേപോലെ അങ്ങനെ എല്ലാരോടും പറഞ്ഞി ണ്ട് എന്ത് ചെയ്യുന്നയാ അവരും ഇങ്ങെ പറയുന്ന നോക്കാ ഭർത്താവ് വിട്ടാല് പൂവാ ഒന്നും കൂടീന്ന്
ഏ
വരെ ഇത്താന കൂടെ അങ്ങനെ ഇരുപത് ദിവസന്നും പറ്റില്ല ഒരു രണ്ടു ദിവസം പോയിട്ട് വരന്ന് പറയുന്നത്
പറയണ്ടല്ലേ
എന്റെ കുട്ടി നല്ല വാശിയാണ് നിങ്ങതും അങ്ങനന്നല്ലേ
ആഹ ഭയങ്കര വശയോടോ
എന്നെ വിട്ട് നിൽക്കില്ല അതാ പ്രശ്നം
ആഹ അതാണ് ആളുണ്ടല്ലോ രണ്ടാൾ നോക്കണ്ടേ
ആ അത് ഉമ്മച്ചി ഇല്ലാണ്ട് പറ്റില്ലവാ
ഒന്നിനെയ സാ ന
ആഹ അപ്പൊ പിന്നെ പറ്റുന്നല്ലോ അത് കൊറച്ച് വലുതാവട്ടെ അതിച്ചിട്ട് പോവാ പിന്നെ നമ്മെന്താക്കണന്ന് അറിയോ കുട്ടികളെ അരയില് വളത്തിട്ട് കെട്ടീട്ട് അങ്ങനെ കളിക്കണം ഇല്ലെങ്കിൽ കുട്ടികളെ കിട്ടില്ല അതായ രക്ഷപ്പെടില്ല ഓടിപ്പോവും
ഓടിപ്പോകും ആ കോയി- ക്കോട് ബീച്ചിലുള്ള ആ മറ്റേ കാടമുട്ട റോസ്റ്റ് ആക്കി എന്താ ടേസ്റ്റിലെ-
അത് മാത്രയാ ഷവർമാ അത് നല്ല ടെസ്റ്റ് ആയിരുന്നു -
ആ
ചട്ട കറിയും
ഉം അതല് പിന്നെ കുട്ടികളായിട്ട് പോയാ വളരെ പൈ സാക്കെ ചെലവാ-
അതെ അവര് കണ്ട സമ്മാനങ്ങളെല്ലാം ചോദിക്ക-
ആഹ ആ മിഠായിത്തെരുവിലൊക്കെ ആ ആ മിഠായിത്തെരുവിലൊക്കെ ഡ്രസിനൊ എന്താ വില കുറവ് വഴിച്ചിട്ടാ പേ
ഇല്ലെ അതക്കെ കാണുമ്പോ കൊതി ആവന്നണ്ട്- ഓ എന്തായാലും പോണന്ന്രിക്കോ പോണന്ന് നല്ല
അത് തൂക്കത്തിന് കിട്ടുവോ പോയാല്
ആഹ് ഇപ്പ അതേ വെലക്ക് കിട്ട്- കിട്ടോന്നറിയില്ല നോക്കാം
ആ
ഇ കീട്ടിന്താ എന്തായള് അപ്പളല്ലേ ചെറിയ ക്യാഷിനെല്ലാം കി ുന്ന ഇപ്പൊ അപ്പൊ പറയും ഇരുന്നൂറ് രൂപന്നല്ല ഇപ്പൊ കൂടിട്ടുണ്ടാവും നന്നൂറല്ല ആയിരിക്കും പക്ഷെ അപ്പ അഞ്ഞൂറ് രൂപ ഒക്കെ അഞ്ച് ഡ്രെസ് ഉണ്ടായിരുന്നല്ലോ ടോപ്പ് ആഹ് അ ഇപ്പളായിരുന്നെങ്കിൽ ഇപ്പ അറിയില്ല അപ്പ അത് മൂന്നായിരിക്കും ആഹ മാറിയല്ലോ എന്തായാലും അത് ഓർത്തിട്ടിരിക്കുമ്പോ സന്തോഷണല്ലേ എന്തായാലും ഉം നല്ല സന്തോഷാ നല്ല ഇതയില് പോയിടമ്മ
അത പിന്നെ
അതൊർക്കും നേരത്തെ വിളിച്ചിരുന്നു റജില അപ്പും പറയും സാജിദ നമ്മല ഒന്നിച്ചി പോയ കളിച്ചന്ന് ചിരിച്ചെന്ന് തള്ളിയിട്ടതും രാവിലെ വെള്ളം ഒഴിക്കുന്നത് എനിക്ക് കുറങ്ങീട്ട കുറച്ചും കൂടി കിടന്നോട്ടെ കൊറ കട്ട ക നട്ടെ പറെം അത് നല്ല രസമാണ് ഓർക്കും ല്ല പറയും പട്ട് പാടിയും ഡാൻസ് കളിച്ചും എല്ലപ്പ എല്ലാ പൊടി പൊടിച്ചല്ലേ
അതന്നെ എല്ലാം ഇനിയിപ്പോ മുഹറംഒമ്പത്തും പത്തൊക്കെ എല്ലാം